ഉം കടന്നില്ലായിരുന്നോ?
ഇല്ല കിടന്നിട്ടില്ല കിടക്കാൻ വേണ്ടി- പോവായിരുന്നു അപ്പോ ഒന്ന്- ഫോണ് എടു- നോക്കിയാതാ മെസ്സേജ് എങ്ങാനും- വന്നിട്ടുണ്ടോ എന്ന്. മഴൊക്കെ ഇണ്ടോ അവിടെ? ആഹാ രണ്ട ദിവസം ഭയങ്കര മഴയാണ് ഇവിടെ. ഉം സൗണ്ടൊക്കെ പോയിക്കണ്. ഇ ക്ലൈമറ്റ് മാ മാറിയ കാരണേ, മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട്.
പെട്ടെന്നുള്ള കാലാവസ്ഥയല്ലായിരുന്നോ.
ആഹ അതെ അത് രണ്ടു ദിവസം മുന്നേ- ഇക്കെ ഭയങ്കര വെയിലായിരുന്നു. ആഹാ അതെ മഴ- പോയിന്ന് വിചാരിച്ചു. പക്ഷെ ഹ് ഹ് ഹ് ഹ് ഹ് ഹ് ഹ്
കൊല്ലം ജുണിലെ മഴ പോയിന്ന്.
അതെ ആഹാ ശരിയാണ്- ജൂണിലത്ത്. മഴ ആസ്വദിക്കാൻ പറ്റിട്ടില്ല അപ്പോ, ഉം ഇന്ന് ഇന്നലൊക്കെ ആയിട്ട് ന്ന, നല്ലോണം പേയ്ത് അപ്പോ, പിന്നെണ്ട് കൊഴപ്പല്ല പിന്നെഞ- പ്പ ഞമക്കു പണി കിട്ടി. ഉം എന്താ ഫുഡൊക്കെ കഴിച്ച് കിടന്നൊ.
ആഹ് കിടന്നു മക്കളും ഞാനെരു ഉറക്കം കഴിഞ്ഞു അപ്പണ്ട് കെട്ടിയൊൻ വിളിക്കുന്നു
അതെ അയ് ശരി
ഉം കടയെ പോയേക്കുവായിരുന്നു
അതെ
ആഹ് മരുന്ന് എടുത്ത് ക്കാം പറഞ്ഞൊണ്ട് വിളിച്ചു കളി കാണണ്ടേ അവർക്ക്
ആഹ അതാണ് അവർക്ക് ഇപ്പൊ ഫുട്ബോളിന്റെ ആഹ്
അവരടെ മഴയെ എന്താ മരുന്ന് എടുത്ത് വെക്ക ഞാ ഇപ്പ വരാം എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ കളി കാണട്ടേന്ന് പറഞ്ഞോണ്ട് പോയി
അതെ ആ ക്ലബ്ബിലായിരിക്കുംല്ലേ
ആഹ് അപ്പൊ എന്റെ ഉറക്കവും പോയി ഞാൻ ഒന്ന് ഉറങ്ങിയതായിരുന്നു ആ കോള് വന്നപ്പോഴ്ത്തെക്ക് കോള് വന്നപ്പോത്തേക്ക് ഉറക്കവും പോയി എന്റെ ഫോണിലും ചാർജ് ഇല്ല അപ്പൊ ഞാൻ കുത്തി വെച്ചേച്ച് ഞാന്
ആഹ് ആഹ് അതെ ഇനിയിപ്പ വന്നാ വീണ്ടും എഴുന്നേല്ക്കണ്ടേ
ഇല്ല അത് സ്വന്തം തന്നെ തുറന്ന് കേറിക്കൊളും
ആഹ് അതെ
ഉറങ്ങിയ ഞാൻ എണീക്കൊന്നുല്ല ഉറങ്ങിട്ട് ഇല്ലെങ്കിൽ തുറന്ന് കൊടുക്കും അല്ലെങ്കി തന്നെ തനെ
ആഹ അപ്പൊ പിന്നെ ഉള്ളിൽന്ന് കുറ്റിടില്ലല്ലേ ചാവി ആഹ് ആഹ് അതേലേ ആഹ് അപ്പൊ നിങ്ങള് ഒറ്റക്കാണോ താമസം
അല്ല അച്ഛാനും അമ്മക്കെണ്ട് ഇപ്പ ഞങ്ങള് രണ്ടു ദിവസായിട്ട് ഞങ്ങള് തന്നെ ഉള്ളൂ അച്ഛനും അമ്മയിപ്പം തിരുവനന്തപുരം വരെ പോയേക്കുവാ
അതെ ആഹ് അത് ശരി അപ്പൊ വീട്ടില് മക്കളൊക്കെ എത്രാളാ
ഒരാള് യു കെ ജി പഠിക്കുന്നു ഒരാള് മൂന്ന് വയസ്
ആഹ് അതെ ആഹ് വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഞാൻ വർക്ക് ചെയ്യണില്ല
അതെല്ലേ ആഹ് ഞാനും വർക്കൊന്നും ചെയ്യുന്നില്ല ഉം ആഹ് വീട്ടിലെന്നെ ഇവിടെ ഇക്കാണ്ട് ഉമ്മിപ്പി ബ്രദർന്റെ വൈഫ് അവര് അങ്ങ് വിദേശത്ത് ആണ് അനിയനും വൈഫും അവിടെ വർക്ക് ചെയ്യാണ്
ഉം
ഉം പിന്നെ വീടെക്കാനും ങ്ങനെ ഉള്ളേരിയേലാണോ അതോ പാടം അങ്ങനെ സ്ഥൽത്തൊക്കേണോ വീട്
അല്ലല്ല കൊഴപ്പൊന്നുല്ല
ഉം അല്ല വെള്ളം വന്നാലന്ന ബുദ്ധിമുട്ടുള്ള പ്രശ്നം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതെല്ലേ ഉം പിന്നെ വേനൽ കാല കാണലുണ്ടാവോ
ആഹ് ആഹ് ഓൽക്ക് കെണറുണ്ട്
അതെല്ലേ
ഉം
ഉം നി ങ്ങളെ വീട്ടിൽ ആരൊക്കെണ്ട്
എന്റെ ഇവിടെ ഹസ്ബന്റിന്റെ വീട്ടില് ഹസ്ബന്റ് ആഹ് ഹസ്ബൻഡിന്റെ താഴെ അനിയനും അനിയത്തിയും ഉണ്ട് പിന്നെ അച്ചായനും അമ്മ
അതെ ആഹ് അഅ്ശരി അതെ ആഹ് ആഹ് അഅ്ശരി ഉം ഇന്റെ വീട്ടില് ഞാന് ഏഹ് ഉമ്മ അനിയത്തി ഉ ഉപ്പ ഞങ്ങള് രണ്ട് പെൺകുട്ടിയളാണ് ആഹ് അവള കല്യാണം കഴിച്ച അവർ ക്ക് അവൾക്ക് മൂന്നാളുണ്ട് എനിക്കും മൂന്നാളുണ്ട്
ആഹ് എത്രേലാ പഠിക്കുന്നേ
മക്കള് ഒരാള് ഏഴില് ഒരാള് മൂന്നില് മോള്പ്പ എൽ കെ ജീല് ചേർത്തിട്ടെള്ളോ ഉം
ഉം
അപ്പൊ രാവിലെ നീച്ചാലൊക്കെ ഭയങ്കര തെരക്കാണ് ഓള് പർദേക്കെട്ട്
പറയണ്ടാ
വണ്ടിയൊക്കെ നേരത്തെ വരും എട്ട് മണി ആകുമ്പോത്ത്നെത്തും കൊണ്ടേക്കും ആഹ് ആഹ് അപ്പൊ മൂത്ത മക്കള അദ്യം പോകും പിന്നെ ചെറിയോള് പോവുള്ളൂ അപ്പൊ അവര് തിരിച്ച് വരുമ്പോ മൂപ്പേര് വരുമ്പോ അഞ്ചേ കാലൊക്കാവും അപ്പൊ മോള് നാലേ മുക്കാല് ആ ടൈമ്ന് എത്തും അപ്പൊ പ്രശ്നല്ല അവര് കൊറേ ദൂരണ്ട് വളഞ്ഞ് തിര്ഞ്ഞിട്ട ക്കെ വെര വണ്ടി അത് കാരണം മൂത്തേനെ കൂടെ പറഞ്ഞയച്ചിട്ടില്ല വേറെ വണ്ടിയില് കേ
ആഹ് ആഹ്
ഉം
പിന്നെ ഹസ്ബൻഡോ
ഹസ്ബൻഡ് വന്നിട്ടില്ല അവർക്ക് ഓഡിറ്റോറിയത്തിൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാണ്
ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പൊ കല്ല്യാണങ്ങളൊന്നും ഇല്ലല്ലോ
ആഹ്
ഉം
ഉം
പിന്നെ പുറത്തൊക്കെ പോവാറുണ്ടാ
ആഹ് പോവും അവസരം കിട്ടിയാലൊക്കെ
ആഹ് ആഹ് അയ്ശെരി ആഹ് വെക്കേഷന്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ
ആഹ് ആഹ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട്
അതെ ആഹ് എവിടെ പോയിരുന്നു
ആഅ് വയനാട്ടില് ഒരു കോമാച്ചി പാർക്ക്ന്ന് പറഞ്ഞരു സംഭവം ഉണ്ടായിരുന്നു അവിടെ പോയര്ന്നു മാനന്തവാടി
അതെ ആഹ് ഞങ്ങള് പോവാറുണ്ടായിരുന്നു പക്ഷെ പോയി ട്ടില്ല നല്ല ചൂടല്ലേ നിങ്ങള് പിന്നെ അതേ ചൂടല്ലാത്ത സമയത്ത് ത്താവുല്ലേ പോയിട്ട്
ആഹ് ആ അത് പിന്നെ വെക്കേഷൻ ഈ വെക്കേഷനായിരുന്നു പോയത് എന്റെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടില് അവിടെ അടുത്തായിരുന്നു കൊറച്ച് പോയാ മതിയായിരുന്നു
അതന്നെ ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല ഉം
ട്ടാൻ വന്നപ്പം ഞങ്ങള് പറഞ്ഞു ഇന്ന പോലെ ഞങ്ങളടുത്ത് പോ ഞങ്ങക്ക് അവിടെ ഞങ്ങളെ കൊണ്ടോണം ആഹ് അല്ലാണ്ട് എവിടെയും പോവൂലന്നൊക്കെ പറഞ്ഞു പിള്ളേരും വശി പിടിച്ചു ഞാനും പറഞ്ഞു പിന്നെ എൻ്റനി ആഹ് എന്റെ അനിയത്തിയും പറഞ്ഞായിരുന്നു ചെട്ടിയ വരുമ്പോ ഞങ്ങളെ കൊണ്ടോണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ കൊണ്ട് അങ്ങനെ കൊണ്ടോയതാ അല്ലേ സിനിമയ്ക്ക് കൊണ്ടോണംന്ന്
എന്നെ ഇതുവരെ ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ആറ് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇത് ഒരേ ഒരു സിനിമക്ക് പോലും കൊണ്ടോയിട്ടില്ല അപ്പൊങ്ങനെ എല്ലാരും പോവുമ്പം ഇവ്ടുന്ന് അനിയനും അനിയത്തിയും പോകും അവരിങ്ങനെ അവള് ഗർഭിണിയായാലും അവള് പോയി സിനിമ കാണും
ആഹ് ആഹ് അയിശരി
ആഹ് അങ്ങനെ വന്നപ്പോ ഞാൻങ്ങനെ പറയു അവര് പോയി കാണുന്നുണ്ടേട്ടായി എന്നെ കൊണ്ടുപോവൂല അങ്ങനെങ്ങനൊക്കെ പറയും കുഴപ്പില്ലല്ല പിള്ളേരെ കാര്യം പറഞ്ഞി ഒരു അടവ് പറഞ്ഞച്ച
ആഹ് ശരിയാണ് മക്കള അവിടെ ഇരിക്കും ക്കുല്ല ആഹ് അതന്നെ അവർക്ക്നെ ആസ്വദിച്ച് കാണണല്ലോ
ആഹ് പിള്ളേര് ഒതുങ്ങിയിരിക്കൂല പറഞ്ഞാൽ കേൾക്കൂല അതും ഇതൊക്കെ വേണ്ടിവരും എന്നും പറ കെട്ടിയുല എന്നും പറഞ്ഞോണ്ട് നമ്മള ഇഷ്ടങ്ങള് നമ്മള ഇഷ് ട്ടങ്ങള് നമുക്ക് ഇതാക്കാൻ പറ്റോ
അതെ നമ്മുടെ ഇഷ്ടങ്ങള് നമ്മുക്ക് മൂടി വെകാൻ പറ്റില്ല നമ്മള് ഒരു പരിധി വരെക്ക സഹിക്കും പിന്നെ ആഹ്
നമ്മള് പറയും
അതെ ശരിയാണ് പക്ഷെ അവര് കൊണ്ടുപോകും അവർക്ക് എല്ലാ സാഹചര്യവും ഒത്ത് കിട്ടണം അതെ ഉം ആഹ് അതെ ഉം
എനിക്കാണെങ്കി അപ്പനേം അമ്മേനെം ഒക്കെ കൊണ്ടുപോണം ആഹ് ഒരു ബുദ്ധിമുട്ട് പിള്ളേരുടെ കാര്യം ഓർത്തിട്ട് എല്ലാം അങ്ങനത്തെ ഓരോ ടെൻഷനൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും കൊണ്ടുപോകാൻ മടി
നമ്മളെ കൊണ്ടൊവാന് ഇഷ്ടല്ലാനിട്ടല്ല നമ്മുടെ ഓരോ സാഹചര്യങ്ങളല്ലേ അപ്പൊ അതൊക്കെ നോക്കിട്ടായിരിക്കും പിന്നെ നമ്മള അതുപോലെ അത് ചെയ്യും കൊറെക്കെ ക്ഷമിക്കും ആഹ് ഇവിടെ അങ്ങനെ തന്നെയാണെട്ടാ പൊറത്ത് പോണ്
ഉം
എന്റെ പണ്ണ് എപ്പഴും പറയും പപ്പേ പുറത്ത് പോവാം പുറത്ത് പോവാം പാർക്കി കൊണ്ട് പൊകുവൊക്കെ ചോദിക്കും അപ്പപറിയും നമ്മള് ഒന്നു പോയതല്ലേ ഇനി എന്തിനാ പോ ണെന്ന് ചോദിച്ചോണ്ട് ഒഴിഞ്ഞ് മാറും അതിന് ഇഷ്ടാണ് പിള്ളേർക്കൊക്കെ ഒന്ന് പൊറത്ത് പോവ പാർക്ക് എന്നൊക്കെ പറയാ അവരൊന്ന് കേറി എറങ്ങാ എന്നൊക്കെ കാണുമ്പോ സന്തോഷാ അവരുടെ സന്തോഷം കാണുമ്പോത്തേക്കും നമ്മുടെ മനസ്സന്നിറയും
അത് ശരിയാണ് ഇന്റെ മോള് അങ്ങനെ തന്നെ ഞങ്ങള് ഒരു ദിവസം പാർകില് പോയിട്ട് അവിടുന്ന് വരാൻ സമ്മതി കില്ല ഇനിയും വരണംന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കേരുന്നു ഉം അവിടത്തെ യന്ത്രോഞ്ഞാലിലൊക്കെ ചാടി കേറീട്ടേ ആൾക്ക് ഇഷ്ടത്തിലത് വിട്ടു കൊടുത്തെക്കാണന്ന്
ആഹ്
ഫ്രീഡം കൊടുത്തിട്ട് അന്ന് ഉം അപ്പ അൾക്ക് പോണം ന്ന് പറഞ്ഞട്ട് വീണ്ടും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിരുന്നു പക്ഷെ ഓള് അങ്ങനെ മറന്നിട്ടുണ്ട് ഇപ്പ സ്കൂള് പൊവല്ലേ
പോകുന്നൊണ്ട്
ഉം ഓൾക്ക് ഉമ്മച്ചിനെ ഭയങ്കര മിസിംഗാണ് ആഹ് എന്നും സ്കൂള് പോ പോകുമ്പോ കൊഴപ്പൊല്ല മുഖം ആകെ മാറും ഞാൻ പറയും കരയരുതേന്ന് പറയും അപ്പൊ ഇങ്ങനെ അറിയാതെ നിക്കും പിന്നീട് ചിരിക്കും പെട്ടെന്ന് സങ്കടം വരും ചെയ്യും അതുപോലെങട് പോവും ചെയ്യും
ആതെ
ഒരു ആളാണ് മാറി നിന്നിട്ടുള്ളത് ഇല്ലേ അംഗനവാടിലൊന്നും പോയിട്ടില്ല അപ്പൊ അതിന്റെതായിട്ട് ടെൻഷനുണ്ട് മൊൾക്ക്
ആ ഇവിടെ എന്റെ ചെറുതിന് എന്നെ വേണ്ടുള്ളൂ ചെറുക്കന്
അതെ ആഹ് ആഹ് അത് ആ അത് അങ്ങനെയാണ് പെൺമക്കൾക്ക് പപ്പനയല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം
ചെറുതിന് അമ്മ മതി എന്ത് സാധനം മതി വെള്ളം എടുക്കണെങ്കിൽ വെള്ളം അമ്മ ബിസ്ക്കറ്റ് എടുക്കണേ അമ്മ ആ ചോറ് കൊടുകണെങ്കിൽ അമ്മ അതിപ്പം അച്ചയനോ അമ്മയോ കെട്ടിയനോ വെള്ളൊക്കെ എടുത്ത കൊടുത്താ കുടിക്കൂല ഞാൻ തന്നെ എടുത്ത് കൊടുത്താലേ അവൻ കുടിക്കുള്ളൂ
രാവിലെ ഉറങ്ങി എണീക്കുമ്പം ഏ ഇവരൊക്കെ എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് പോവൂല്ല അമ്മ മതീന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കാറും പെന്നെ അമ്മ തന്നെ പോയി എടുത്തോണ്ട് വന്നു അവു ക്കു പപ്പനെ മതി പപ്പ ഇല്ലാ എനിക്ക് കിടക്കാൻ പറ്റും പപ്പനെ എനിക്ക് കെട്ടി പിടിക്കണം എനിക്ക് സ്, സങ്കടമാവും ഇങ്ങനൊക്കെ രോന്നന്ന് എണ്ണി പെറുക്കുമ്പോഴത്തേക്കും പപ്പയ്ക്ക് അതിലേറെ സങ്കട
ന്റെ മോള അങ്ങനതന്നെയാ പപ്പ ഇല്ലാതൊക്കെ ജീവിക്കാൻ പറ്റില്ലന്ന് പറ, മ് അങ്ങനെന്നെ പെൺകുട്ടികള് പപ്പടേതും ആൺകുട്ടികൾ നമ്മടെതും അങ്ങനെ ആയിരിക്കും
ആഹ് അങ്ങനെ വരുള്ളൂ എന്തായാലും അത,, അമ്മക്കൂട്ടി അപ്പ അപ്പ പറയും ഇത് അമ്മക്കുട്ടിയ നീ കൊണ്ടകോളപറയും എന്നോട് എനിക്ക് എന്റെ കൊച് മതിന്ന് പറയും മ് പപ്പ പാപ്പയ്ക്കും ചില സമയത്ത് ദേഷ്യം വരും പപ്പൊരു ഉമ്മ ചോദിച്ചാൽ പോലും അവൻ കൊടുക്കൂല ഇപ്പം എടാ മമ്മിക്ക് തടാന്ന് പറയുമ്പോ എനിക്ക് വേഗം തരും
ഹ് ഹ് ഹ്
അങ്ങനെ
മ് ശരിയാണ്
മ് കൊറെ ഉമ്മ ചോദിച്ചു ഉച്ചയ്ക്ക് വന്നപ്പോ ന്നിട്ട് കൊടുത്തില്ല ന്നിട്ട് ഞാൻ ഞാൻ എടു ത്ത് കൈ പിടിച് അവൻ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ അവനെ എടുത്ത് എന്റെ മൊ ക്കത്ത്രുത്തിട്ട് അവൻ കൊടുത്തുമ്മ കൊടുത്തു
ആഹ അങ്ങനെ അത്ര കൊ ഇവിടെ മൂത്ത മക്കള് സ്കൂള് പോക്കു തുടങ്ങിയിട്ട് കൊഴപ്പൊന്നുല്ല ഒരാള ഏഴിലെത്തില്ലേ അപ്പൊ അവരൊന്നും കാത്തു നിക്കതെപ്പോ ഇന്നലെ മോള് സ്കൂള്ട്ട് വന്നപ്പൊ ഭയങ്കര വൈറ്റിങ് വണ്ടി വന്നത് കാത്തു നിക്കാ പപ്പ
ആഹ്
ഉം
അത് ചെറിയ മോളായതുണ്ടേ
ആഹ് ചെറിയ മോളായതൊണ്ട് എൻ അവള് പറയും എന്ത് സങ്കടം ഇണ്ടങ്കിലും